അ അതാണ് ഏ കേൾക്കണ്ട് കേൾക്കായില്ല അങ്ങനെയൊക്കെയണ്ട് കഥകളൊക്കെന്ന് പറയാ നിർക്കും പുറത്തൊന്നും പോവലില്ലേ
ഏഹ് പൊറത്ത് അങ്ങനെയാം ഭർത്താവിടെ ഉണ്ടാവുമ്പോ നമ്മളെ എന്തേങ്കും സാധനം വാങ്ങാന് അല്ലെങ്കി പിന്നെ കല്യാണം കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കില് ആഹ് ആഹ് അങ്ങനെയൊക്കെ അതിന് പോവുള്ളു
എല്ലാതെ ഔട്ടിങ്ങിനിച്ചിട്ടൊന്നും പൊ
അങ്ങനെ ഉം കൂടുതലായിട്ട് ആഹ് പെരുന്നാൾക്ക് പെരുന്നാളാന്നെച്ചിട്ട് പോവൂല പെരുന്നാളാണിച്ചിട്ട് പോവൂല കൂടുതലായിട്ട് പോക നമ്മക്ക് എന്തേലൊക്കെ ഒരു ചെല സമയത്ത് കടി പോയി വൊക്കെ ക്കണ അങ്ങനത്തെ സാമത്തെക്കെ പോവുള്ളു ഉം അല്ലാതെ അങ്ങനെ എപ്പോഴും അങ്ങനെ പുറത്തു പോണ ആൾക്കാരല്ല
അല്ല ലെ ചിലൊരുണ്ടല്ലോ അനങ്ങിയാ ലീവ് കിട്ടുമ്പോത്തിന് പൊറത്തൊകും ഇൻ്റെ ഏഷ്
യാ അള്ളാഹ് അങ്ങനത്തെ ആൾക്കാരാണ് ഇൻ്റെ മുത്തച്ഛൻ്റെ ഒരു മോനും മരുവോളും ഉണ്ട് ഓൽക്ക് കുറച്ച് ഗ്രൂപ്പു ഉണ്ട് ഓൽക്ക് കുറച്ച് ഗ്രൂപ് പ്പു ഉണ്ട് ആൾക്കാരുണ്ട് ഫ്രണ്ട്സുകൾ ന്നിട്ട് ഒലെല്ലാരും കൂടി ഒത്തിട്ട്
അങ്ങനെ പോവും
ക്കെടക്ക് പോവും അയിന്റെ ആൾക്കാരാണൊര് അപ്പൊ ആഹ് പിന്നെ ഓൻക്ക് പറഞ്ഞാല് ഞായറാഴ്ച ഷ പിന്നെ ഓന്ന് റ്റാറ്റ ന്റെ കമ്പനിയിലാണ് അപ്പൊ ഞായറാഴ്ച അവനിക്ക് ലീവാണ്
അ ആഹ്
അ ഞാറാഴ്ച്ച ലീവ്ള്ളന്ന് എന്താട്ടും രാവിലെ അ ഞ്ച് മണിക്ക് നീച്ച്ട്ട് എങ്ങട്ടെങ്കിലും പോവും ഓല്ക്ക് വണ്ടി ഇണ്ട് ഉം അഞ്ച് മണിക്ക് പോയി റ്റ് പിന്നെ രാത്രിയൊക്കെവും തിരിച്ചര അങ്ങനെ എല്ലാ ഞായറാഴ്‌ചയും ടൂറിന്റെ ആൾക്കാരാണ് ഓല്
ഉം
അങ്ങനെ അങ്ങനെ കൊറച്ചാൾക്കാര്ണ്ട്
ഉം ഇങ്ങക്ക്ള്ളണ്ട് ഉമ്മാക്കും വല്ലിമ്മാക്കും ട്ടോ ഉം ഞാൻ ചക്കതും ചൊക്ക ചക്ക എത്തി ചൊളപ്പറിച്ചാണ്ട് ഉമ്മാക്കള്ളണ്ടണ്ണം കൊട്ന്നന്നാ
അഅ് സരി അ അ ആഹ്
ഞാൻ പറഞ്ഞു ഞാനെന്തിനാഞ്ഞ് ചക്ക പറിച്ചാന് ഓനത് നല്ലം പോലെ പൊളിച്ചന്നാന്ച്ച് കൂനൊക്കെ ചെത്തീട്ടേ ഉം മോന്
ഹും ഹും ഹും ആഹ് അപ്പ അങ്ങനെ അങ്ങനെ രാവിലെ പുട്ടേന്നു പുട്ട്
ആഹ് പുട്ടും ആഹ് ഇന്ന് ഞമ്മളെ പുട്ടേര്ന്നലേ എല്ലാര്ക്കുംലേ ഞാൻ പറഞ്ഞ പുട്ട് ണ്ടാക്ക്യോക്കോണ്ടി
ഞാ ഞാ ഞ്ഞിന്ന് ണ്ടാക്ക്യോക്കണം ഞാന്നിപ്പോ മോളോട്ങ്ങനെ പറഞ്ഞിട്ടൊള്ളൂ മോള് ന്റെ മോളാണെങ്കില് തലേന്നത്തെ ഒരു സാധനം തിന്നാത്ത ആളാ
അത് കാൺ കണ്ടാച്ചാതി
അല്ലാ അത് ഞാൻ പറഞ്ഞു അപ്പൊ തലോണ്ട്ങ്ങനെ ആട്ട്ണ്ണ്ട് ഉം
ഉം
ന്നൊക്കെ പറഞ്ഞിട്ട്
ഉം
ആഹ് ഇന്നലത്തെ ഒരു കറി ബാക്കിണ്ടായാലും കൂടി ഇന്ന് കൊടുത്താ പറിം അ അപ്പൊ ഇന്നലേന്ന് പറയാനറീല
അതൊക്കെ പഠിക്കണന്നാണ് കെട്ടിച്ചയ്ച്ച ചെലപ്പോ എന്നും
ആഹ് മിഞ്ഞാന്ന്ന്നാ പറ അഅ് അയിന്റെ മോനും അങ്ങനെ തന്നെ എന്താച്ചാല് ഓല് തമിഴ് നാട്ടിലല്ലേനു പഠിച്ചീന്നെ അപ്പൊ മലയാളം കൊറച്ചൊക്കെ പറയാനങ്ങനെക്കറിയുള്ളു മോക്ക് പിന്നെ കൊറച്ചൊക്കെപ്പോ വായിക്കാനൊക്കെ അറിയ ഓള്ങ്ങനെ ഓരോന്ന്ന്ന് പഠിച്ചിട്ട് മോന് തീരെ അറീലാ
ഏഹ്
ഇംഗ്ലീഷ് മീഡിയല്ലേ അവടേ ആ പ്പൊ അങ്ങനെ ആ അപ്പൊ മലയാളും ഇംഗ്ലീഷും ഹിന് തമിഴോറിയൊള്ളൂ മലയാളത്തിന് വല്ല്യേ താൽ ഇതില്ല അപ്പോള് ആഹ് ഇന്നലെക്ക് ഇബര് മിഞ്ഞാന്ന്ന്നാ പറയ ഞമ്മളത് കേട്ടിട്ട് ഈ മിഞ്ഞാന്ന് എപ്പളാന്ന് ഓൽക്കറീല
ആഹ്
ഇത് മിഞ്ഞാന്നത്തെ കറിയാണോയ്ച്ചും അപ്പൊ ഞാൻ പറയും നാലീസം മുന്നത്താണറിം അങ്ങനെയാണ് ആറീല അതേപോലെ ഉം മോന് മോന് പിന്നെ ഇന്നലത്തായാലും കൊയപ്പൊന്നുല്ലാ ഏ കേടന്നിട്ട്ല്ലെങ്കിലൊക്കെ ഓന് ടേസ്റ്റ്ള്ള ഓന് ഇഷ്ടപ്പെട്ടതക്കേണെങ്കിലൊക്കെ ഉം പറ്റും
എന്തായി കെട്ടിക്ക കല്യാണൊക്കെ നോക്കാനായോ
ഇല്ല ഏഴാം ക്ലാസ്സില് പ പതിനൊന്ന് ആഹ് ആഹ് ആഹ്‌
ഉം ഞാന് പ തമിഴ്‌നാട്ടില് പഠിച്ചീര്ന്ന്റഞ്ഞപ്പോ ഞാൻ പെ പെട്ടെന്നേ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോ ഇത് കേ അതെന്തേ അവടെ പഠി ക്കാൻ പോയി
അവടേ അല്ലേ കാക്കാക്ക് അവടേണ് കട ആ അപ്പൊ ഞങ്ങക്കവടെ വീടൊക്കെണ്ട് ഉം വീടൂണ്ട് കടീണ്ട് അങ്ങനെയി
പ്പൊ എങ്ങനെ പോക്ക് എപ്പളും
പോക്ക് ഇങ്ങനെ ഞമ്മക്ക് വിടെ സ്കൂളിലൊക്കെ ലീവ് ഉണ്ടാവുമ്പോ അങ്ങനെ പോകും
പോവൂല ആള് എടക്ക് ആഴ്ചയിലൊക്കെ വരുവോ
ആഹ് കാക്ക എപ്പോഴും വരും കാക്കക്ക്പ്പ എന്താ ആവശ്യംണ്ട്ച്ചെങ്കി അപ്പളൊക്കെ വരും നമ്മുടെ കടന്നെയല്ലേ പിന്നെ ആ അമ്മള കട മൂത്തച്ഛൻറ്റെകടയാണ് മൂത്തച്ഛൻറ്റെ മോനും ഉണ്ട് മറ്റ അരി പാക്കറ്റ് അരി അങ്ങനൊക്കെ ഉണ്ടവും അല്ലാതെ തൂക്കികൊടുക്കുന്ന കടകൾ അങ്ങനത്തെല്ല പിന്നെ പച്ചക്കറി അങ്ങനത്തൊന്നുമില്ല അല്ലാത്ത സാധ ജനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ക്രീം ആള് പൗഡർ ആ അങ്ങനത്തെ ഒന്നുമില്ല കടലും ചെറുപയർ അങ്ങനത്തെ ഒന്നുംണ്ടാവില്ല അല്ലാത്ത ബേക്കറി ഐറ്റംസ് പിന്നെ ക്രീമാള് സോപ്പ് അങ്ങനത്തെ മറ്റേ എണ്ണകള് ആ എല്ലാ സാധനം ഹോൾസെൽ അല്ലേ എല്ലാ സാധനം ഉണ്ട് പക്ഷെ ഈ സാധനങ്ങളൊന്നുംഇല്ല പിന്നെ അരിയ ഐറ്റംസ്ക്കെ മറ്റേ പാക്കറ്റുകളുടെ മന്തി ആ മ ശരിയ അങ്ങനത്തൊക്കെ ഉണ്ടാവും
ഉണ്ടാവൂല്ല
ആ ബസുമതിയൊക്കെ ചെറിയ പാക്കറ്റകള് ഐറ്റംസ് അങ്ങനത്തെ ഉണ്ടാവും അല്ല തൂക്കികൊടുക്കുന്ന ക്കണ അങ്ങനെത്തതുന്നുമില്ല പിന്നെ ബോക്സായിട്ട് പോവല്ലേ ഈ സാധനങ്ങങ്ങള് ഓരോ കടീക്ക് പൊട്ടിക്കാതെ ഓരോന്നും പോ ആ ഹോൾസെൽ കട ആവുമ്പോ അങ്ങനെ പോ ആ ബോക്സ് ആയിട്ട് അങ്ങനെ പോകല്ലേ കാര്യം ചെറിയ ചെറിയ ചെറിയ സാധനങ്ങൾ പോവല്ലില്ലല്ലോ കൊടുക്കൂല അല്ലേ ആ അങ്ങനെ അപ്പൊ അവിടെപ്പിന്നെ പണിക്കാരുണ്ട് നാലാളുണ്ട് മൂന്ന് പണി ഇക്കാര് പുറത്തുള്ളവരുണ്ട് മൂത്തച്ഛന്റെ മോനുംഉണ്ട് പിന്നെ കാക്കയുണ്ട്
ഹ
പിന്നെ ഒരു പെണ്ണുണ്ട് ചോറൊക്കെ വെക്കാാന്
ആഹ് ഫുഡ് ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചിര ഒരാൾഉണ്ടാവൂല്ലേ എന്നാലും കൊഴപ്പില്ലാതെ അത്യാവശ്യം നമ്മള് അതില് അങ്ങനെ കഴിഞ്ഞു പോവണ്ടാവൂല്ലേ നമുക്ക്
അല്ലതിരില്ല അപ്പൊ ഇപ്പൊ കൊ കൊറച്ച് കുറവ് തന്നെയാണ്
ആഹ്
ഫസ്റ്റ് ഒക്കെ ആരുന്നാൽ ഇപ്പോ കൊറോണന്റെ ശേഷം ഭയങ്കര കൊറവാ അതിന്റെ മുന്നേയാണ് ഇപ്പോ നമ്മള് വീടും കാര്യങ്ങളും കലംതിരിലൊക്കെ കൊഴപ്പല്ലാതെ ഇണ്ടാക്കിയത് ഇപ്പൊക്കെ കണക്കന്നെ ആഹ് അവിടെ സ്ഥലം വാങ്ങി അവിടെ ഏഴ് സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ചതന് ഞമ്മള് വാടകക്കല്ലേ നിക്ക അപ്പൊ വാടക അവിടെ നല്ല റേറ്റ് ആണ് വാടക ആ സമയത്ത് അയ്യായിരം റുപ്യൊക്കെയാണ് നമ്മള് നിന്നി നാ സമയത്ത് ഇപ്പൊ പത്തും പതിനഞ്ചൊക്കെയാണ്
അപ്പ അത് ഒഴിവാക്കി പോരുമ്പോൾ ആഹ് അത് വീട് വാടകയ്ക്ക് കൊടുക്കും
ഇല്ല ഇപ്പ അത് ഞങ്ങള് കൊടുത്തു കൊടുത്തിട്ട് ആഹ് കൊടുത്തിട്ട് ഇവിടെ വേറെ സ്ഥലം വാങ്ങി കാക്ക വന്നിട്ട് ഇവിടെ നാട്ടില് ഉമ് നാട്ടില് ഭൂമി വാങ്ങിട്ടു രണ്ട് മൂന്ന് എടുത്ത് ഭൂമിയുണ്ട്
ആഹ്
അപ്പം അങ്ങനെ വാങ്ങിട്ടോ ഭൂമി വാങ്ങിയിട്ടോ അവിടുത്തെ സ്ഥലം കൊടുത്തിട്ട് വീടും കൊടുത്തിട്ട് അങ്ങനെ ഇവിടെ അങ്ങനെ ഭൂമി വാങ്ങിട്ടതാ അങ്ങനെയായിട്ട് പിന്നെ ഇനിയിപ്പൊ അവിടെ വാടകക്ക് തന്നെ അപ്പൊ ഒരു പത്ത് ലക്ഷത്തിന് മറ്റേ ഭോഗിയം പറയാ അറിയോ
എങ്ങനെ
ഭോഗ്യത്തിനെ പറയും പത്ത് ലക്ഷത്തിന് ഭോഗ്യത്തിനാണ് അവര് വീട്ട് വിൽക്കുന്നത് പാട്ടാ പറയാ അവിടെ
ഇവിടെ പാട്ടത്തിനെന്ന് പറയാ നമ്മള് പത്ത് ലക്ഷത്തിന് എടുത്താല് പിന്നെ അത് നമ്മളത് ഉപയോഗം കഴിഞ്ഞിന്റെ ശേഷം ച്ച് കൊടുക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം തിരിച്ചു കിട്ടുന്ന സംഭവ അല്ലേ ആഹ് ഞങ്ങള് ഇവിടെ പാട്ടീത്തിലെന്ന് പറയല്
ആഹ് അവിടെ വോഗിന്ന് പറയാ അങ്ങനെണ് ഇപ്പോ ഒരു വീട്ടിലിരിക്ക കണ്ടത് രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയും രണ്ട് ബെഡ്റൂമിലും ബാത്റൂമും ഒക്കെ ആയ് ഒരു വീടാണ് അത് ചെറിയ വീട നമ്മള് സ്വന്തം ഞമ്മളെ വീട് പറഞ്ഞാല് വല്യ വീടായിന്നു നാട്ടത്തേതിനെക്കാട്ടി നല്ല സൗകര്യം ഒരു മൂന്ന് ബെഡ്റൂ മും രണ്ട് അവര് ലിവിംഗ് റൂമും പിന്നെ ഒരു ഡൈനിങ് ഹാളും പിന്നെ ഒരു ചെറിയ കിച്ചണു ഒരു വല്ല്യ കിച്ചണു പിന്നെ ബെഡ്റൂലൊക്കെ ബാത്റൂം ബാത്റൂമും പുറത്ത് ബാത്റൂമും പിന്നെ മുറ്റ ഇന്റർലോക്കെ ചെയ്ത് ചുറ്റിലും മതിലും ഗൈറ്റും സൂപ്
ക്ളിയറ് കുറവണ്ട്
കുറവ് നട്
സൗണ്ടേ ക്ലിയർ ആവണില്ല പറയ് മുറിഞ് മുറിഞ്ഞ് കേൾക്കണ്ട്
മുറിഞ് മുറിഞ് കേൾക്കണ്ട് പറയാ
കിട്ടണല്ലേ റേഞ്ചിന്റെ പ്രശ്നല്ലേ നമ്മളെ കൊണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല
ആഹ്
അങ്ങനെ
റേഞ്ചിൽ മഴ മഴ മൂടി പിടിച്ച് നിന്നാൽ തന്നെ റേഞ്ചിന് പ്രശ്നാണ്
ആഹ് പ്രശ്നക്കാരം ഇവിടെ പിന്നെ മാത്രം മൂടിയതൊന്നും കാണുന്നില്ല
ഞങ്ങക്ക് ഇവിടെ ഞങ്ങള അടു തന്നെ ടവർ ഉണ്ട് അതുകൊണ്ട് പിന്നെ വല്ലാതെ എവിടെ റേഞ്ച് കുറവ് പ്രശ്നം കാണലില്ലേ പൊതുവെ തൊട്ടടുത്തന്നെ റെ ടവറാണ്
തന്നെ എന്തിന്റെ
മൂന്ന മൂന്നെണ്ണം അയിലുണ്ട് ഐഡിയ ബി എസ് അയൽ വൊഡാഫോണ് ഐഡിയും വഡോഫോൺ ഒന്ന് തന്നെയാണ് അതോ അങ്ങനെയാണ് ഏട്രൽ കാര് ഇനി ചോ ചോദിക്കണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു
എന്ത് ആഹ്
ഈടവറൽക്ക് ത്തീർക്കണം ഇന്ന് എന്താ മീൻകിട്ടി
മീന് ഇന്നലെ മൂത്തച്ഛറെ കയ്യിൽ എന്തോ ഒരു മീന എന്തോ പേര് നിക്കറിയില്ല മറ്റേ കണ്ടന്മാർായില്ല പാരക്കെ പോലത്തെൊരു മീനാണ് അതറിയോ
കണ്ടന്മാര് അത് പാര കേട്ടിട്ടുണ്ട് ഐലൻഡ് ഇതിലുള്ളത് കണയനാ
ആഹ് എന്ത അറില കഷ്ണമൂർ മുറിച്ചാണ് കൊണ്ടരാ
കൊടുന്നിട്ടുണ്ട് ല്ലേ അപ്പൊ പിന്നെ കുഴപ്പില്ല വേഗം
ആഹ് വല്യ മീന ആകുമ്പോ മുറിച്ചിട്ട ആഹ് മുറിച്ചിട്ടാ കൊണ്ടരാ മത്തി അങ്ങനത്തെ നെത്തല് അങ്ങനത്തെൊക്കെ ആവുമ്പോളൊള്ളു പിന്നെ ഞമ്മള്
ഉണ്ടാക്കണ്ട ആവശ്യം എനിക്കൊന്ന അയിലന്നെയായിരുന്നു ന്ന്പ്പ നേരത്തെ കാലത്തന്നെ അയിലാണ്ട് കറിയിച്ച് കാണ്ട് ഇലൊക്കെ പരിപാടി തീരുമ്പാണ്ടതെ ണ്ടായതൊണ്ട് ഉ അപ്പൊ ഉച്ചക്ക് ചോ ഉച്ചയ്ക്ക് നല്ല പയിച്ക്കണ ആൾക്ക് പണിക്ക് ന്ന് മൂന്നണിക്കന്ന് പണിയിണ്ടായിരുന്നു അപ്പോ പണി ക്കേറാ ഇന്നോട് പൈച്ച പ്പ ചോറോയ്ച്ചപ്പോ ഞാൻപറഞ് ഇങ്ങക്ക് പ്പോ ഇ നേരത്തെക്കെ ചോറിന്റെ ആവശ്യംണ്ട ഇന്ന് ന്നെല്ലാം പൈച്ച് കണ് തിന്ന്മ്പ തന്നെബിരിയാണി തിന്ന്ണ്മാതിരിണ്ട് അ ഞാൻ പറഞ്ഞ അങ്ങനെ പൈച്ച അങ്ങനെ ആഹ് ഏതായാലും തൃപ പതിയതോണ്ട് ഇനക്കും ത്രപതിയല്ലോ പറഞ്ഞ്
ആഹ്
കാരണം ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം തൃപ്തിയിയില് ഒരാൾ തിന്നാണ് കാണമ്പോ നമുക്ക് അതൊരു തൃപ്തിയല്ലേ നമ്മക്ക് അതൊരു തൃപ്തിയല്ലേ കാരണം അപ്പൊന്നെ ന്നോട് ചോയിച് മീന് ജ് ഇത്രെ പൊരിട്ടുള്ളൂന്നോയ്ച്ണ്ട് ഞാൻ പറഞ്ഞ് മീന് ത്ര പൊര്ച്ചാലേ ബാക്കിക്ക് രാത്രികക്ക് തിണ്ടാവുകുള്ളൂന്നറിഞ് അപ്പന്നോട് പറഞ്ഞെ പയ്ച്ണ നേർത്തും ആസ്വദിച് തിന്ന്ണ നേരത്തും മുഴുവൻ പൊര്ച്ചാലും മണ്ടില്ല വെയ്ന്നാരം കൊടുന്നാലും മാണ്ടിലാന്നർഞ്ഞ് ന്നോട്
അയ്നേക്കാരം മീൻ ഇത്രൊള്ളൂ ചോയ്ക്കണ്ടല്ലേ
അയ്ലിം മറ്റുള്ളൊക്കേണ്ച്ചാൽ മക്കളാണെങ്കില് സ്കൂള്ട്ട് വന്നാല് ഓരും തിന്നും അയ്ലേണെങ്കി
ആഹ്
അയലമീനാണെങ്കില് ഓർക്കൊക്കെ പറ്റും പ്പൊ തേങ്ങ അരച്ചിട്ട് തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് അയല കറി വച്ചിക്ക്ണത് അപ്പൊ പുട്ടിക്കന്നെന്താ അല്ല പുണ്ണ് ഉണ്ടാവുന്ന് പറഞ്ഞേക്ക ഇവിടെ കൊണ്ടരാണെ അത് ഇന്നലെ ആള് ആഹ് ഇത് വല്യ അയ്ലെ നാളെ ഇന്നലെ പുത്താണി അങ്ങാടീന്ന് വരുമ്പോ കൊടന്നതാണ്
ആഹ്
അപ്പൊ പിന്നെ വണ്ടിക്കാരൻ വന്നപ്പളും ഇതന്നെയെന്ന് അയ്ലിം മത്തിം തന്നെയേന്ന് ണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ് വണ്ടിക്കാരൻ വന്നപ്പളും അയലിം മത്തിം തന്നെ ഉണ്ട് ഞാന് വാങ്ങീട്ടില്ലാർഞ് വിളിച്ചോക്കട്ടെ നാളകക്ക് ള്ള വല്ല മീനും നേരത്തെ കിട്ടിയാ നേരത്തെ പണി കഴിഞ്ഞ നേരത്തെ ഒക്കെ റെഡി ആകും മോനെപ്പം ഞ്പ്പം കടേക്ക് ഒന്നട് പറഞ്ഞേച്ചിട്ട് വേണം ആഹ് മോനെ എന്നക്ക് കടേക്ക് വേണ്ട തക്കോ അല്ലെ വല്ല കൈപ്പങ്ങേ കൊണ്ടര്ച്കാണ്ട് നേർത്തെ കാലത്ത് കറീയേച്ചാല് ന്ന ന്ന് കറിഞ്ഞ്പ്പോ ഏതായാലും നാളക്കൊക്കെ ഉണ്ടാവൂല ഉം എന്ന ശരി ഓക്കെ ഓക്കെ
ഉം